ന്താ വിശേഷോക്കെ? ആ ഭക്ഷണം കഴിച്ചു കിടക്കാനായോ സുഖാണ് ഓ ഭക്ഷണൊക്കെ കഴിച്ച്
ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല കിടക്കാറായിട്ടില്ല ഇക്കാക്കക് പണിക്കോയിട്ട് വരാൻ കൊറച്ച് വൈകും
ആ ആ
അപ്പ രണ്ട് മണിയൊക്കെ ആവും ഇകാക്ക വരാനായിട്ട് പിന്നെ ഇക്കാക്ക വന്ന് അത് കാക്ക ഡെലിവറിക്കാ പോണേ എറണാകുളത്ത്
ആഹ അത് ശരി അതാ നേരെ വൈകുന്നത് അതാ നേരെ വൈകണേ
ആഹ് നേരം വഴുകും അപ്പൊ ഇക്കാക്ക വരുമ്പോ തന്നെ രണ്ട് മണിയാവും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം അങ്കടങ്ങളൊക്കെ സം സംസാരിച്ചിരുന്ന് വരുമ്പോ കുറെ സമയവും ഉറങ്ങാനായിട്ട് അവിടെയാ
ബട വ പത്ത് പത്തേ കാലൊക്കെവുമ്പോളത്തേക്ക് ഉറങ്ങും
ആ ആഹ് ആഹ്
ശേഷം കഴിക്കൂ പിന്നെ പത്ത് പത്തേ കാലോ ഞമ്പിന്നെ ഒറങ്ങും
ആ ആ
കുട്ടികൾക്ക് രാവിലെ നേരത്തെഎണീച്ചു പോണ്ടെ മദ്രസ്സ് പോണം പിന്നെഅത് കഴിഞ്ഞു സ്കൂ സ്കൂളിൽ പോണം മറസ് സ്കൂളടുത്താണ് പക്ഷെ ന്നാലും ണീക്കാറില്ലമദ്രസ്സ് ഏഴു മണിക്ക് തൊടങ്ങൂ
ആഹ് എത്ര കുട്ടികൾുണ്ടപ്പ ആ
അപോൽക്ക് പോലെ പറഞ്ഞേക്കണം അങ്ങത്തൊക്കെ പണി പിന്നെത് കഴിഞ്ഞഞ് മ്മളെ വീട്ടു ജോലിക്കെടുക്കണം പിന്നെ അത് കഴിഞ്ഞാ പിന്നെ റെസ്റ്റാ ട്ടോ പിന്നെ പണിയൊക്കെെ കഴിഞ്ഞാലോ ഉം
പിന്നെന്താ
പിന്നെ സുഖാണ് മാഴ ക്കൊണ്ടായിനൊന്ന്
ഇന്ന് മഴ ചെറുതായിട്ട് പൊടിഞ്ഞിര്ന്ന്
ആഹ് മയക്കാലാണല്ലോ കാലാണല്ലോ ഇവിടെപ്പൊ കഴിഞ്ഞ ആഴ്ച മൊത്തം പിന്നെ റെഡ് അലേർട്ടൊ
ആ ഇവടെ മീനൊന്നും കിട്ട് ട്ട്ണില്ലാ
മീൻ പിന്നെ പൊതുവേ ഇപ്പം ട്രോളിങ് ആയത് കൊണ്ട് മീനില്ലാ
ഇവടെ ഫുള്ള് പൊഴമീനാണ്
പൊഴമീനാ പൊഴമീൻ ണ്ടോ
ഇല്ല്യാ ഇഷ്ടല്ല്യാ
ആ അയ്ശെരി ഇവടെ മോന് ച്ചു കൊണ്ടര്ൽണ്ട് ചൂണ്ടമ്മെല് വ യാരെക്കെ
അൻക് ഇഷ്ടാ
എപ്പെഴും കഴി ക്കുലാ വല്ലപ്പോഴൊക്കെ കഴിക്കും അത് മുറിക്കാൻ ഭയങ്കര പണിയാണ്
ആ ആ ആ
ഭയങ്കര കൊഴുപ്പല്ലേ അത് പിടിക്കാൻ കിട്ടൂല പിന്നെ വെണ്ണീരൊക്കെ കൂട്ടീട്ട് പിടിച്ചാല്
ഉം ഞങ്ങ പൊഴമീൻ കഴിക്കൂല്ല്യാ അപ്പം ഞങ്ങ ഉപ്പ് കടലിള്ള മീന കഴിക്ക്യാ എന്നാ അയിള്ള ടെസ്റ്റ്‌ കൂടുതാല്
ക്കണ്ടാവ നമ്മള് ഇതിനെ പറ്റി അറിയായിട്ടാണ് നമ്മളിപ്പോ മാള്കളിലൊക്കെ പോയാ അവടെ പോയി വിക്കാൻ വെച്ചീണ് ന്നാളൊക്കെ കണ്ട്ണ് മാള്ല് പോയപ്പോ.
അത് ശെരിയാ വിക്കാൻ വെക്കും
പിന്നെ അവല് പാലത്തിന്റെ അവിടെന്നെക്കേ പാലത്തിന്റെ ചോട്ടിന്ന് പിടിച്ചിട്ട് ഒല് വൈ വൈയിങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു നല്ലാ വെലയാണ് അ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറൊക്കെയാണ്
ആ ഭയങ്കര വെലയാണ് പശെ ചെയ്യാനാ ഇഷ്ടല്ലാ
ചെലേന്നൊര് ഭയങ്കര ചൊയാരിക്കും
ഏ
ചെലെതിന് ഒര് ചൊയെ
ആ ഒരു ചെളിച്ചതു പോലെ പെയെക്കണ്ടാവും
നമ്മള് വെണ്ണീ ഇട്ടിട്ട് അത് പിടിച്ചിട്ട് നല്ലോണം മുക്കിയ കൊഴുപ്പൊക്കെ മാറും. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകുക
ആ ആ ആ
ന്ന പൊയ ഫുള്ള് പോകും
ആ ഞാൻ ഒരക്കാറുണ്ട് കല്ലുപ്പിട്ട് ഒരക്കാറുണ്ട് അത് കടൽമീനായാലും കല്ലു പിട്ടുരക്കും പക്ഷെ ഞങ്ങ പുഴമീൻ അധികം വാങ്ങിക്കാറില്ല.
ആ ശരി ഇവിടെന്നാലൊക്കെ കിട്ടീ നി നല്ല മത്തി കിട്ടീന്നല്ലേ ഇവിടുന്ന്
ചാള ഞങ്ങളുടെ ചാളന്നാ പറയാ
നമ്മള് മത്തിന്ന പറ്യ
ത്തീന്നും പറയും ചാളാന്നും പറയും രണ്ടു ഇതാ.
യ്യൊക്കെള്ള നല്ല നല്ല വണ്ണള്ള മത്തി അത് നല്ല നല്ല ടേസ്റ്റ് ണ്ടയ്നി പക്ഷേ നല്ല വെലേണ്. അഞ്ചണ്ണാള്ളറ്ഞ്ഞി എത്രോ പത്തോ നൂ ഇരുന്നൂറോ കൊടുത്ത്ക്ക്ണ് റഞ്ഞി പക്ഷെ മീന്റെത് മീൻ ഇല്ലാഞ്ഞാ നമ്മക്ക് ചോറ് തിന്നാലൊരു മടിയണല്ലോ
കടല് ഭാഗമാണോ?
അല്ലല്ല
കടലില്ലാത്ത നാടാ?
ആ
ആ ഇവിടെ കടല്ള്ളതാ ഇവിടെ മീന് വിലക്കുറവാ
ഏ തീരേ കുറവാല്ലേ ന്നാ അങ്ങട്ട് വര്ണ്ട് മീൻ വാങ്ങാന്. ആ ഏ പച്ച മീൻ കി ട്ടുല്ലേ
ആ പെ പിടിച്ചിട്ട് ജീവനുള്ള ള്ളേന്നെ കിട്ടും കടലീന്നൊക്കെ
ഞാൻ ന്ന് വടെ മറ്റേ നമ്മടെ ചാലിയ ഹാബറിൽ പോയി ഞ് ഹേഹെ പിടിക്കുന്നത് കാണാൻ വേണ്ടിട്ട് അന്നിട്ട് ങ്ങനെ ചെമ്മീനും ഞണ്ട് ഒക്കെണ്ട് പിടി ച്ചു കൊണ്ടോര്ണ് ഉം പിടി ഇത് നോക്കാണ്ടി പോയതേഞ്ഞി കുർച്ച് ചെമ്മീ വാങ്ങി ചെയ്തൂട്ടോ. ഉം ആ ഒരു നൂർ പേക്ക് വാങ്ങിയന്ന് വല്യ ചെമ്മീനണ്ടപ്പോ
കറകടാന്നല്ലേ അളവ് ലി
ആ അതെ പിന്നെ ബിരിയാണി ഒക്കെ ചെയ്യാലോ
ആഹ് ആഹ്
ആട്ന്ന് കുറേ ആൾ ണ്ടായിഞ് വാങ്ങാന്അ പക്ഷെഓലെന്താ ചെയ്തെ എ പിടിച്ച് കൊണ്ടൊരുമ്പ തന്നെയ് സ് ട്ടാളാ ഐസിന്റെ കട്ടോട് കൂടിയ ഓല് ഉണ്ടോണത് ക്ചെ ഈ കൊട്ടേല് ട്ടക്കിട്ട്
ആഹ്
പിടിച്ചവാടെ ന്നെ വേ ഐസ് ഇടു ഐസിട്
ആഹഞങ്ങടെ വിടെ ഹാർബറൊക്കെ ണ്ട്
ആ
അതാ മീനപ് മീന്റെ ഹാർബറെ ആ
ട്ടികരികി ണ്ടോയ്ക്യാ
മനസ്സിലായില്ല
മോളാണോ കരീണെന്ന്
ആ കൊച്നീച്
ആഹ് ശരി
ഹ
മീന്റെ ഹാർബർ ആ പോയാ നല്ല നല്ല മീൻ കിട്ടൂല്ലേ ഒരൂസം വര്ണ്ട് ഞാന്
നല്ലല്ല മീങ്ങള് കിട്ടും പോരെ ആ വല കുറവ
ആ ഇങ്ങക്കല്ല സുഗാലെ ലേ തോനെ മീൻ കിട്
അങ്ങനല്ലാ അത്യാവശ്യത്തിന് വെലകൂടും പക്ഷെ ഇങ്ങൻത്തെ സമയമൊക്കെ ആകുമ്പോ വെല കൊർഞ് കിട്ടും
ആഹ് ങ്ങൻസമയ ആവും വെല കൊറിം ട്ടുലെ വെല കൂട്ണ ടൈം ഉണ്ടാവല്ണ്ട്ല്ലേ
ഉം പിന്നെ എന്താണ് വിശേഷം വേറെ പിന്നെന്താ യാത്രയൊക്കെ പോവാറുണ്ടോ
ഓ വെക്കേഷനില് വയനാട്ടിലൊക്കെ പോയി
ആഹ് അടിച്ച്പൊൾച്ചാ
ഓ അത് റിലേറ്റീവ്സ് ഇണ്ടായ ഓല വീട്ടില് പോയ അങ്ങനെങ്ങട് പോയി ചുരത്തുമകൂടങ്ങ് പോയി പിന്നെ ഉം രസാണല്ലോ വയനാട് ഓ വയനാട് ചുരത്തുമക്കൂടെ പോവാർഞ്ഞ ര സാണലി പ്പ മഴ
അല്ല വയനാട് സ്വന്തക്കാര് രാരെങ്കിലും ഉണ്ടാന്നൊഴിച്ചതാ ആ അപ്പൊ സുഖയി. തേക്കൊക്കെ റൂം ഒന്നട് ക്കണ്ട.
ആന്ന്ട് ക്കല്യാ.
മ് മ്.
പിന്നെ പൂക്കോട് പോവും എടക്കൽ ഗുഹ പോയി അങ്ങനെ ങ്ങനെ.
അ അ ആ
ഉം
അ ഹ ഹ
മ് പുള്ള് ചെല്പ്പം അങ്ങനെ ഭയങ്കര തെ ക്കാണ്ടാവല് ബൈക്ക്മലൊക്കെ ആണെങ്കില് നമ്മള് എങ്ങനെങ്കിലും കയ്
ഏ അത്രയും ദൂരം ദൂരം ഭയങ്കര ദൂരല്ലേ
ഹോൺണ്ടെ
പിന്നെ എങ്ങനെ ബൈക്കിന് പൊണെ
ആ ബൈക്ക് ബൈക്കിന് പോവല്ണ്ട് നമ്മള് ബൈക്കിനും പോവല്ലേ പോയി പോയി ഇപ്പൊ ശീലായി ആഹ ബൈക്കിന് പോയാ നമ്മള് വേഗത്തും
ആ ആ
കാരണം കാരണം ഒക്കെ പോകുമ്പോ നമ്മള് ബ്ലോക്ക് കുടുങ്ങിയ പിന്നെ ആട കെടക്ക- ണം കൊറേ സമയം ഇതാകുബോ നമുക്ക് എന്താന്ന പറയാ ബ്ലോക്ക് ക്കായാലും ബൈക്ക് ചൂടു കൂടെ പോവാ
ആ അത് ശരിയാ
ആഹ അന്ന് ഞങ്ങള് ഉദയമാരി പോയപ്പോണ്ട് ആ അന്ന് ഞങ്ങള് പോയപ്പോ താഴത്തന്ന് മോള് വരെ എപ്പഴേ ബ്ലോക്കാ അപ്പൊ അപ്പൊ നമ്മൾ എന്താ സംഭവംന്നറിയാൻ ഞങ്ങൾക്ക് പിന്നെ ബൈക്കകുമായി ഞങ്ങൾ സുഖമായിട്ട് മുകളില എത്തിന്നോ ഉമ്മാടെ മറ്റേല്ലോ
ആഹ ആഹ ആഹ് ആഹ
അപ്പൊ പിന്നെ അവിടെ നാട്ടില് ള്ളവർ ഞങ്ങളോട് ചോദിക്കാ എന്താ കുടിക്കുക എന്താ കുടി ക്ക എന്താ അപ്പോ നമ്മൾ പറയും വെയിറ്റ ണല്ലോ നമ്മക്ക് നമ്മള് വേറെ ലോറി കുടിയാണ് ലോറി കുടിയാണ് എപ്പഴൊന്നും കിച്ചില്ലല്ല പക്ഷേ വേ കഴിച്ചില്ല കട്ടര് ആ നന്നാക്കണ പോലെ വന്നാ പിന്നെ വേഗം കഴിച്ചിലാക്കൂ മഴത്തൊക്കെ പോവാൻ പേടിയാണ്
ആഹ് മഴയത്ത് ബൈക്കലൊക്കെ പോവാൻ പേടിയ
ഉം അന്ന് ഒരാൾ മെരിച്ചില്ലെ അതിനുശേഷം പേടിയാ ബൈക്കിപ്പോവാൻ
ഹ ഹ ഹാ
അവിന്ന് കല്ല ഉരുണ്ട് വന്ന് ചേച്മരിച്ചുപോയി
ആ ആഹ് ആഹ് ആഹ
പോയ കിട്ടും സ്സിലായില്ല എവിടുന്നാ വന്നേന്ന് അതങ്ങത്തെ കല്ലൊക്കെ എത്രയെ ഉരുണ്ട് നിക്ക്ണേ അറിയോ. മോള് ഉരുണ്ട് വന്നിട്ടാടെ തങ്ങി നിക്ക്ണത് പിന്നെ കുട്ടിയളെ ഇപ്പോ കൊറേ കൊരങ്ങമാരെക്കെ കാണുമ്പ ഓല ഓല്ക്കൊരു സന്തോഷാണല്ലോ ഫുള്ള് കൊരങ്ങല്ലേ ഉം
ഇപ്പൊ വാർത്തേല് കേക്ക്ണെ പല തു അല്ലേ
പലതു ആണ് കേക്ക്ണത്
ഏഹ്
വാർത്തേല് പലതും ആണ് അറിയാ കേക്ക്ണതെ ഉം ഇജ് യാത്രൊന്നും പോവലില്ലേ
ആഹ് ഞങ്ങള് പോവല്ണ്ട് എല്ലാ കൊല്ലം പോവും
ആഹ് ആ ഏടെക്കൊക്കെ പോവല് ദൂരേക്കെ പോ പോവല്ണ്ടോ
ആഹ് ഉം മറെ കാന്തല്ലൂര്
ആഹ്
അങ്ങനെ കെ ക്കെ പോവാറുണ്ട് പക്ഷെ ഇപ്പൊ വിശേഷായിരിക്കാണല്ലോ അപ്പ ഇപ്പ ഞാ പോയില്ല
ആ ശെരി നീ കുട്ടിയൊക്കെ വലുതായിട്ട് പോവാലെ?
അതന്നെ കുട്ടിക്കെ വൽ ഒരു നല്ലരു വല്യ ട്രിപ്പ് പോവ്ണം
ഓ കുട്ടി വൽതായി കഴി പോവാൻ കഴിയില്ല അല്ലെങ്കിൽലീ ച്ച സമയത്ത് കൊണ്ടോയിണ്ടങ്കിൽ കുട്ടിക്ക് പനി ജലദോഷം കഫകട്ട്
ഓസ് എടങ്ങേറാഒ പ
ഉം അതെ അപ്പൊ പിനെ എടെങ്ങേറാവും അപ്പ വിയാരിക്കോ ഇട്ട് പോവാാതെ അവിടെ ഇരിക്കന്നെ നല്ലഹ് വിചാരിക്കൂ. എങ്ങട്ടും പോവാാതെ വീട്ടിലിരിക്കാൻ നല്ലഹ് നയാ
പക്ഷെ ഇൻ ക്ക് ഇങ്ങനെ യാത്ര പോണത് ഇഷ്ടം
ആ അതെ എല്ലാർക്കും അത് തന്നെയാണ് ഇഷ്ടോ
വീട്ടിലിര്ന്ന് വീട്ടിലിര്ന്ന് ശ്വാസം മുട്ടിച്ചാവും
ഉം ഇപ്പം പ്രത്യേ ച്ചൂലേ ഉം ഇൻഞ് കൊറചീസൂടി ഉം രണ്ടു മാസം ഇഞ്ഞുംണ്ട്ല്ലേ
രണ്ടു മാസല്ലാ നാല്പുളിയവുമ്പ ഞാൻ പോവും
പ്പോവോ ന്തേ
കെട്ടിയോൻ പറ കൊച്ചിനോക്കെ ണ്ടിരിക്കാൻ പറ്റ്ള്ള നാല് പ്പൊളിയാകുമ്പോ വിളിച്ചിട്ട് പോണ്
ആ എന്നാ പിന്നെ ആയിക്കോട്ടെ ന്നാൽ വേറൊന്നുംല്ലല്ലോ എന്ന ശരിട്ടോ